ആഹ് പറയ്ടാ എവിടെ
ഞാതാ നാട്ടിലുണ്ടേ
എന്താ പരിപാടി
ഞാൻപ്പ കഴിഞ്ഞ നമ്മളെ ഐ പി എൽ ഒക്കെയ് ങ്ങനെ ഒന്ന് റിസർച്ച് ചെയ്ത് കൊണ്ട്ക്കെയ്ന്ന് അയില കാര്യ കളിയും കാര്യങ്ങളൊക്കെ
ആ അൻ്റെ ടീമേതായ്ന്
ഞാൻ ചെന്നൈ ചെന്നൈ സൂപ്പർ കിങ്സ്
ഉം പ്രാവശ്യം കൊറെ കാലായല്ലോ കപ്പടിച്ചിട്ട്
ഉം താങ്കള് ഏതാ ടീം
ഞാനും ഒരു ചെന്നൈ ഫാനന്നെണ് പക്ഷെ ധോണി വിരമിച്ച ടീം മാറണ്ടെ ആ അവസ്ഥീക് എത്തിക്ക് ചെന്നൈന്റെ ഒക്കെ കാര്യം
ചെന്നായ്അല്ല
അതല്ല ധോണി ഫാനാണ് ചെന്നൈന്ന് പറഞ്ഞാ ചെന്നൈക്കാര് മാത്രം
അ നമ്മളും ഏതാണ്ടൊരു ധോണി ആരാഗതം തന്നെയാണ് നമുക്കൊരു ഒരു ഐഡിയലൊക്കെ ആയിട്ട്
അതെ അതെ പിന്നെ ഇപ്രാവശ്യം ബാംഗ്ലൂര് കപ്പടിച്ചുയി എന്താ പ്പൊ അതിന്റെ അവസ്ഥ അണക്ക് എന്താ തോന്ന്ണ്നെ അയ്നെ കുറിച്ച് എന്താ പറയാള്ളത്
തുടർച്ചയായിട്ട് രണ്ടാമത്തെ കപ്പാണ് അല്ല അവര് കൊറെ ഡിസേർവ്യ്യണ്ടത് കൊറെ കാലയാലോ പതിനെ ഏകദേശം ഒരു എയ്റ്റി ഇയേഴ്സോളായി ല്ലെ അവര് പിന്നാല നടക്ക്ണ്
അതെ അതെ പതിനെട്ട് വർഷായി പതിനെട്ട് വർഷായിന്ന് മാത്രല്ല വിരാട് കോഹ്ലിക്ക് ഇത്രയും കാലമായിട്ടൊരു ക പ്പില്ലാന്ന് പറയു ബദോരു വല്യേരു മോശം തന്നെന്നു അ
വേൾഡ് ക്രിക്കറ്റിൽ എത്രയും നമ്പർ വൺ ആയിട്ടുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹത്തിന് ഇത്രയും കാലായിട്ടൊരു കപ്പില്ലാന്ന് പറയുമ്പോളും വളരെ മോശാ പുള്ളിക്കാരൻ ക്യാപ്റ്റൻസി അടക്കം ഒരുപാട് കാലായിട്ട് നിന്നീന്ന ആളായിരുന്നു അയില് പിന്നീടാണ് ക്യാപ്റ്റൻസിയൊക്കെ മാറി രജിത് പട്ടിദാറോ അങ്ങനെ ആരോണ് ഇപ്പോ ക്യാപ്റ്റൻ ല്ലേ പുള്ളിക്കാരന്റെ കയ്യിലാണ് ഇപ്പൊ കപ്പെടുത്തിട്ടുള്ളത്
അതെ എന്താ സംബന്ധിച്ച ഈ കോയിൽ ന്റെ കാര്യം പറയാണുണ്ടെങ്കി മൂപ്പര് എന്തച്ചയ്ഞ്ഞാല് ഭയങ്കര ഭയങ്കരമായിട്ട്ന്ന് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യത്യ താണ് വെറും അഗ്രഷൻ അതായത് വേം ചൂട കയറ്ണെഒരു ഒരു ക്യാരക്ടരാണ് അദ്ദേഹം
ശരിയാ ഒരു സെൽഫിഷ് കൊറെകൊരു സെൽഫിഷാന്ന് പറയാനും പറ്റും കുറെ കാര്യങ്ങളൊക്കെ കണ്ട് കഴിഞ്ഞാലക്കെ ഞമ ക്ക്‌ അങ്ങനീം തോന്നും സെൽഫിഷ് ആയിട്ടുള്ള ഒരു പ്ലെയറാണെന്നു കൂടിയും ചിലപ്പോ ഞമക്ക് പറയാനും കഴിയും അഗ്രസീവാണ് പുള്ളിക്കാരം അതെ നമ്മളെ കളി കാര്യങ്ങളൊക്കെ കണ്ട്കഴിഞ്ഞ ഞമുക്ക്‌ മനസിലാകും അദ്ദേഹം സെഞ്ച്വറി നേടിയാലോ അല്ലെ ഫിഫ്റ്റി നേടിയലോ ക്കെ ഞമക്ക് കണ്ട് കഴിഞ്ഞ മനസിലാവും നമുക്ക് ഏ എത്രത്തോളം അല്ലേ ഒരു മാച്ചിന്റെ ഇമ്പോർട്ടൻസിനെ വെചൊക്കെ ക്കെ ആള് അഗ്രസീവാണ് കാണാൻ കഴിയമക്ക്
തീർച്ചയായിട്ടും ആ എന്താ സംഭവം എന്ന് വെച്ചാല് അദ്ദേഹത്തിന് കളിനോടുള്ളൊരു ഇതാണ് അല്ലാതെ പ്ര ത്യേച്ച് വേറൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അല്ല മനുഷ്യമാരോട് ആ അതെ അതെ കളി കഴിഞ്ഞാൽ അദ്ദേഹം വളരെ കൂളാണ് ക്ഷെ കളിക്ക്ണ ആ ഒരു ഇത് ഭയങ്കര സ്പിരിറ്റ് കൊടുക്ക്ണ കളിക്ക്ണ ഏക വ്യക്തി നമ്മളെ ഇന്ത്യൻ മില്ല് അവൻ തന്നെ ഉള്ളൂ പിന്നെ വാറെള്ളോ ക്കെ സംബന്ധിച്ച് പറയാണെങ്കി എന്തന്നെ ആയാലും വേണ്ടില്ല അപ്പർത്താള് ഞ്ഞ്പ്പോ ഫുള്ള് റണ്ണ് കൊടുത്താലും ധോണിക്ക് കൂളാണ്. അതെ അതെ ഫുള്ളായിട്ട് കൂളാ ക്യാപ്റ്റൻ കൂൾ ന്നാ അദ്ദേഹത്തിനെ നെ വിശേഷിപ്പിക്കാറ്. അദ്ദേഹത്തിനെ വീക്കറ്റ് കീപ്പർനെ മാ ഇതൊക്കെന്നർഞ്ഞ് കഴിഞ്ഞാല് നമ്മള് കര്തും പോലെന്നും അല്ല ഭയങ്കര അത്ര സ്പീഡിലാ അദ്ദേഹത്തിന്റെ സ്റ്റമ്പിങ്ങെയ്യാ അത് ഇപ്പളും അതായത് നാപ്പത്തൊന്ന് നാപ്പത്ത്രണ്ട് വയസ്സായി ഇപ്പളും ആ ഒരു കഴിവ് മാറിയിട്ടില്ല. ഇപ്പൊ ചെന്നൈന്റെ കാര്യം പറയാണെങ്കി ഇപ്രാവശ്യ ആ ഇപ്രാവശ്യം ചെൽപ്പൊ അദ്ദേഹം ഇ പ്രാവശ്യം അദ്ദേഹം ഒഴിവാകാൻ ച ചാൻസ് വളരെ കൂട്തലാണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മള് ഒ കാണികളെ വെറു വെറു ഒരു പ്രതീക്ഷ തന്നുന്നല്ലാതെ ഒരു കളിക്ക് പോലും അദ്ദേഹം എറങ്ങണ നമ്മള് കണ്ടിട്ടില്ല. അപ്പൊ അയിനെ കുർച്ച് താങ്കൾക്ക് എന്താണ് പറയാൻള്ളത്?
ഇനിക്ക് തോണൊരു കാര്യംന്ന് വച്ചാല് നമ്മളെ സഞ്ജു സാംസണ് ടീമ് എടുത്തല്ലോ അത് ഇൻക്ക് തോണൊരു പുള്ളിക്കാരന്റെ പകരം ആയിരിക്കാം ന്ന്ല്ലൊരു ചാൻസ്ണ്ട്. കാരണം കാ എല്ലാ കളിയിലും പുള്ളിക്കാരൻ ട്രെയിനിങ്ങിന്ണ്ട്. പക്ഷെ കളി നട ക്ക്ണ സമയത്തോ ആ ടൈമിലൊന്നും പുള്ളിക്കാരൻ ഗ്രൗണ്ടിൽ ഇല്ല അതൊക്കെ കണ്ടാ പിന്നെ അമ്മക്ക് ഏകദേശം ചെൽപ്പം മൻസ്സ്ലാവാൻ സാ സാധ്യതണ്ട് പുള്ളിക്കാരൻ ന്റെ ഒരു റിട്ടേർ എ അത് പോലെ തന്നെ രണ്ടായിരത്തി ഇരുവത്തി മൂന്നിലല്ലേ മറ്റേ ഗുജറാത്തിനോട്ള്ള ഫൈനലൊക്കെ. പുള്ളിക്കാരൻ ഗില്ലിനൊര് ഔട്ടാക്കിയതൊക്കെണ്ട്. എത്രയാ സീറോ പോയിന്റ് എത്രയോ സെക്കൻഡിലാണ് പുള്ളിക്കാരനെ ഔട്ടാക്കീള്ളതൊക്കെ ഏഹ്
അതെ അതെ അദ്ദേഹത്തിന്റെ കാര്യം പറയ താങ്കൾ പറഞ്ഞ മാതിരി ഇപ്പ ഇന്ത്യക്ക് വേണ്ടിട്ട് മൂന്ന് കപ്പ് അഥവാ ടു ടി ട്വ ട്വന്റി ആയിക്കോട്ടെ അഥവാ വൺ ഡേ മാച്ച് ആയിക്കോട്ടെ ഒരു ടെസ്റ്റ് സീരീസ് എല്ലാ കപ്പും നമ്മുടെ ഇന്ത്യക്ക് എത്തിചേ ഏക ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണിയാണ് ഇപ്പോഴും കാരണം ഐ സി സി ഐ സി സി ട്രോഫീസ് മൊത്തൊല്ല- ഒറ്റ ക്യാപ്റ്റൻ എന്നാരാ ചോയിച്ചപ്പോള് ഇപ്പളും നമുക്ക് ഒറ്റ പേരുള്ളൂ ബാക്കിയുള്ളോരൊക്കെ അതൊക്കെ ഓരോരുത്തര് ഓരോന്നൊക്കെ-
പണ്ട് ഒരു വീഡിയോ ഞമ്മള് കണ്ടിട്ടുണ്ട് ഒരു എല്ലാ- എല്ലാ ടീമിലു ഓസ്ട്രേലിയക്കൊക്കെ ബാറ്റിംഗ്കാര് ബോളിംഗ്കാര് ക്യാപ്റ്റൻസി- അതുപോലെ ഫീൽഡേഴ്സ് എല്ലാരും പാടി ൽ ഇറങ്ങിയ ടീം ആയിരുന്നു അത് പക്ഷെ ഇന്ത്യക്ക് ഇതുപോലെ പറഞ്ഞ മാതിരി പണ്ട് ഇങ്ങനത്തൊരു- കളിക്കാര് ഇണ്ടാവില്ല ഏ പക്ഷെ അതിന് പകരായിട്ടാണ്- എം എസ് ധോണി എന്ന് ഒരു പ്ലെയർ വന്നത് മൊത്തത്തിൽ ഒരു ആൾറൗണ്ടർ നിലനിലക്ക് പുള്ളിക്കാൻ ഏറ്റെടുത്ത ടീമിനെ ക്യാപ്റ്റൻസിയിലാുന്ന ടീം- കൊറേ അധികം വിജയം കണ്ടെത്തുകയും പിന്നെ അതുപോലെ തന്നെ കപ്പടിക്കാനെ- ഇന്ത്യ രണ്ടായിരത്തിപതിനൊന്നില് ശ്രീലങ്കെ എന്താ വേൾഡ് കപ്പിലൊക്കെ- പുള്ളിക്കാരന്റെ ഫിനിഷിങ്ങിലൊക്കെയാണ് ഇന്ത്യ കപ്പ് എടുത്തത്
അതെ അതെ ആഹ് ആ കാര്യം പറഞ്ഞപ്പഴാ ഒരു കാര്യം ശ്രദ്ധിച്ചു അദ്ദേഹത്തിന്റെ അന്നത്തെ ഇന്നിങ്സ് എന്ന് പറയുന്നത്- കാരണം അന്ന് പെട്ടെന്ന് നമ്മളെ ഇപ്പോ സാക്ഷാൽ സച്ചിന് വരെ അതേപോലെ സേവാങ് ഫസ്റ്റ്- ബോളിൽല് പൂര കാരണം ടാർഗറ്റ് നമുക്ക് ഒരു മുന്നൂറ് ഷോട്ട് ഉണ്ട് പക്ഷെ അന്നത്തെ- ടാർഗെറ്റ് മുന്നൂറിന്റെ ചോടാണ് ഇ പോലും എടുക്കാൻ ഭയങ്കര കാരണം- അന്നത്തെ ബോളേഴ്സ് ഇപ്പഴത്തെ ബോളിംഗാരെ പോലെല്ല കാരണം അന്നത്തെ അന്നത്തെ ബോളിംഗാര് എന്ന് പറഞ്ഞാൽ- ആ വിച്ചേ ആ കുലശേഖര അതുപോലെ തന്നെ മാ- ഇവരൊക്കെ ബോളിങ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യംയുണ്ട് ആ- ടൈമിൽ നമ്മള് മൂന്ന് വിക്കറ്റ് പെട്ടെന്ന് പോലും ചെയ്യും ഗൗതം ഗംഭീറും ധോണിയും പോലെ നിന്നിട്ടാണ് നമുക്ക് ആ- അന്നത്തെ ആ കപ്പിന് ഏകദേശം അടുത്ത്ക്കെയെത്തിയിട്ടാണ് ഗംഭീർ റൺ ഔട്ട് ആകുന്നത് ബാക്കിയൊക്കെ അടിപൊളിയായിട്ട് കളിച്ചു തന്നെ ചെയ്തു പക്ഷെ- എന്നിരുന്നാലും അന്നത്തെ ആ ലാസ്റ്റ് സിക്സ് ഇപ്പോഴും ഒരു- രണ്ടായിരം എത്രയോ കൊല്ലത്തെ ഇന്ത്യക്കരുടെ ഒരു ആഗ്രഹയായിരുന്നു വേൾഡ് കപ്പ് ഇന്ത്യ ഇപ്പോ ഒരു ഫുട്ബോൾ മേഖലയ്ക്ക്- ഇപ്പൊ ഒണ്ടെങ്കിലും ക്രിക്കറ്റിലൊക്കെ അത് ഈ ഇന്ത്യയെന്ന് പറയുന്ന ടീം അത്യാവശ്യം കേയറുന്നുണ്ട് അപ്പൊ ഈ ആഹ് ഇപ്പൊ ഈ ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാൻത് കളിനടക്കണ അയർലാന്റിനായിട്ടൊക്കെ ഇന്ത്യ തോറ്റു എന്ന് പറയേണ്ട് അതെന്താ സംഭവം ഞാനത് ഇഹ് ഇപ്പോ കളിയൊന്നും
അത് ഈ പറഞ്ഞ മാതിരി ഇന്ത്യ ടീമില്ലാതിരിക്ക അങ്ങനെ ഒരു സംമ്പോസ് വലിയ ടീമില്ലാതിരിക്കൊന്നും ചെയ്തിട്ടില്ല പക്ഷെ എന്നാല് എന്നിട്ടും അവര് അയർലാൻഡിനോട് തോറ്റുന്നക്കെ പറഞ്ഞ നമ്മളും വിശ്വസിച്ചിട്ടൊന്നുവില്ല പിന്ന നമ്മളീ സ്കോർ ബോർഡും കാര്യങ്ങളൊക്കെ നോ ക്കുമ്പ നമുക്ക് മനസ്സിലാൻ കഴിയും അത് വളരെ മോശാന്ന കളി എന്ന് പറയാ
അപ്പ അന്നത്തെ ഈ ടീമിനട് ആരെക്കെയാണ് ഇണ്ടായിന്നത് നിലവിൽ ആരൊ ക്കെ അപ്പൊ അതില് സെക്യൂരിറ്റീലിള്ളത് ആ ഒരു ടൂർല് ടൂർണ്ണമെന്റില്.
അത് ഞാൻ എനക്ക് ചോദി ച്ച് ആഹ് പതിനഞ്ചു വയസ്സുള്ള കൂട്ട്കാരനെ കണ്ട തോന്നും എനിക്കറിയ കൃത്യായിട്ട്
ആഹ് അത് സൂര്യവംശി സൂര്യവംശിയൊക്കെ ആ ഒരു ടീമിലിണ്ടന്ന താങ്കൾ പറയണതല്ലേ സൂര്യവംശിന്റെ കാര്യം പറയാണെങ്കീ ആഹ് എടുത്ത് പറയണ്ടൊരു കാര്യം തന്നെ ഐ പി എല്ലാകെ തകിടം മറിച്ച് ഏത് ബോളറ് വന്നാലും അടി ക്കുന്നുള്ളൊരു ഒറ്റ മൈൻഡ് ഉള്ളൊരു ഒറ്റ വ്യക്തി ഈ ഇദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പവർ എടുത്ത് എടുത്ത് പറയേണ്ട കാര്യാണ് കാരണം ആരന്നെ വന്നോട്ടെ സിക്സ് സിക്സിൽ കുറഞ്ഞ അദ്ദേഹത്തിന് കി ട്ടൂല ഇന്നിപ്പ ഞമ്മടെ ലോകോത്ര ബോളിങ്ങായ ബുമ്ര ഇനിപ്പോ ഏതന്നെ ബോളിംങ്ങാര് വന്നിട്ടും കാര്യില്ല ആർച്ചറ് അതുപോലെ തന്നെ ആര് വന്ന ട്ടും കാര്യല്ല അവ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പേടില്ല ബാളിനെ രണ്ടാമത്തെ കാര്യംന്ന് പറഞ്ഞാ ആര് ബോള് ചെയ്യണൂന്ന് അദ്ദേഹം നോക്കില്ല ബാളെവിടെ പിച്ച് ചെയ്യണൂന്നേ നോ
അതെ അത് പുള്ളിക്കാനൊരു ശരിക്കൊരു ഈഹ് ലെഫ്റ്റ് സൈഡ് ബോൾ എറിഞ്ഞാ അത് കൺഫോം ആണത് സിക്സ് ആണ്ന്നില്ലത് കാരണം അങ്ങനത്തെ ഒരു ബാള് ആ പുള്ളിക്കാരന് കൂടുതൽ താല്പര്യായ ഒരു ബാളാണ്. ലെക്‌സെ ഏഹ് ലെക്സടിക്ക്ങ്ങനെ അടിക്ക്ണെ അമ്മക്ക് കാണാൻ കഴിയും പുള്ളിക്കാരനാ ബാളി ചെയ്ത് കൊട്ത്തെനെക്കെ പതിനഞ്ച് വയസ്സിലൊക്കെ ഇമ്മാര്ത്തെ കളി കളിക്കന്ന്ണ്ടെങ്കി പുള്ളിക്കൻ എന്തായാലും ഞ്ള്ള മുന്നോട്ടിലെ മാച്ചസിലും കാര്യങ്ങക്കെ എന്തായാലും നല്ലോം അറിയപ്പെടും അത്പോലെ തന്നെ നല്ല പെർഫോമൻസ് കാഴ്ച വെക്കാനുള്ള സാധ്യതക്കെ വളരെ കൂടുതലാണ്. അതൊരു പതിനഞ്ചു വയസ്സുകാരനാണ് ഈ കളിക്ക്ണ്നില്ലേ നമ്മളെക്കെ ചിന്തിക്കണം ഏഹ്
സംഭവ ശെര്യാണ് പക്ഷെ വേറൊരു കൊഴപ്പണ്ട് ഇപ്പോ അദ്ദേഹത്തിന്റെ കല്യാണം കാര്യങ്ങളൊന്നും ടെൻഷൻ ഇപ്പം വരാൻ പോവുന്നൊള്ളൂ പ്പൊ ഈ വെറും കളി മെയിൻ്റ് മാത്രാണ് ചെറിയൊര്
വെല്ല്യെ ടീ ക്യാപ്റ്റൻസി ഒക്കെ ഏറ്റെട്ക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഏഹ് ടെൻഷ
അതെ പ്രഷറും കാര്യങ്ങളൊക്കെ വെര്ന്നത് സംഭവം ശെര്യാണ് പക്ഷെ ഇപ്പന്ന് പർഞ്ഞാ അദ്ദേഹം വളരെ ഫ്രീ യയി ട്ട്ക്ക. സ്‌കൂളിൽ പഠ്ച്ച്ണ ടൈമാണ് ഞമ്മളു ഈ ആ ടൈമില് കൾച്ചട്ക്കുമ്പോ ഞമ്മക്ക് യാതൊരു ടെൻഷനൂല സ്കൂൾത്തെ പരീക്ഷ മാ മാത്രേ ഞമ്മക്കന്ന് പേട്യൊള്ളൂ അല്ല വേറൊന്നും പേടില്ല കാർണം അന്ന് നമ്മക്കൊന്നും ചിന്തിക്കാനൊന്നും വേറെ കാര്യങ്ങളൊന്നുലല്ലോ. ഇപ്പോ അങ്ങനല്ല ഇപ്പോന്ന് പർഞ്ഞഴ്ഞ്ഞാ അമ്മൊ ക്കോ അമ്മളെതായ ചുറ്റുപാടും കാര്യങ്ങളും പണിം കാര്യങ്ങളൊക്കെ നോക്കാണ്ട് അതേ മാരി തന്നെ ഇദ്ദേഹ ത്തിൻ്റെ കാര്യം പർഞ്ഞാല് കാരണം വംഷിയന്ന് പറി ണാള് ആൾ മൂപ്പര് ഇപ്പൊ ചെറിയ കുട്ട്യാണ് പത്താംക്ലാസ്. പരീക്ഷ പോലും എഴ്തിട്ടില്ല ഈ കളികാരണന്ന് പറീണ്ട്. പ്പ അങ്ങൻത്തെ സ്ഥതിക്കൊക്കാണെ അദ്ദേഹം വേറൊര് ക്രിക്കറ്റിനായിട്ട് മാറ്റി വെച്ചക്കാണ് അദ്ദേ
അ അ അ അദ്ദേഹത്തിന്റെ ഫാമിലിയും അങ്ങൻതന്നെണ് ഒരു ചേ ട്ടനും ഒരനിയനാണ്ള്ളത് പുള്ളിക്കാരന് രണ്ടു പേരും ഇതില് ചേട്ടനോട് ചേട്ടന് വെല്ല്യെ ഇൻട്രസ്റ്റ് ല്ല ക്രിക്കറ്റ്. യ്ട്ട് പക്ഷേ അനിയന് ഈ പർഞ്ഞ മാരി തെന്നെണ്. നല്ല അത്യാവശ്യം ക്രിക്കറ്റ്‌ കളിക്കണൊരു ഏഹ് ഏഹ് പയ്യനന്നേണത്.
ആഹ് അത് ഞാൻ ശ്രദ്ധിച്ച്ണ്ട് ഫേസ്ബുക്കില് ഞാന് ശ്രദ്ധിച്ചു അദ്ദേഹ ത്തിന്റെ ഈ കളിയില് ഇങ്ങനെ ക്കെ എന്താ അദ്ദേഹത്തിന്റനിയന് അത്യാവശ്യം കൊയപ്പല്ലാത ബാ റ്റെയ്യ്ന്ന്ണ്ടോ സെഞ്ച്വറടിച്ചുന്നങ്ങനെ സൂര്യകംശി രണ്ടാമൻ ഇദ്ദേഹോക്കെ ലേലത്തില് ഇനി പോയി കഴിഞ്ഞാ കോടികൾക്കൊന്നൊരു പത്ത് വട്ടപൂജ്യത്തിന്റെ വെല ണ്ടാവൊന്ന് അതെ കാരണം ആ ആദ്ദേഹത്തിനെട്ക്കാൻ എല്ലാ ടീമും എല്ലാ ഫ്രാഞ്ചേസിയും
പക്ഷെ അവര് എന്തായാലും വിട്ട് കൊടുക്കുന്നതിലൊരു ചാൻസും ഇല്ല.
ഇല്ലല്ല അവര് വിട്ട് കൊടുക്കൂല കാരണം ഈ നാല് കൊല്ലത്തിന് വിട്ടുകൊടുക്കാൻ ആവശ്യമില്ല പിന്നെ നാല് കൊല്ലത്തി അത്രേം അല്ല അദ്ദേഹത്തിന്റെ ട്രൈഡ് ചെയ്തിട്ട് അവടെ നിർത്തും വാ ത്തിലെ എല്ലാ കളിക്കാരെ ഒഴിവാക്കിയാലും ഇദ്ദേഹത്തിനെ വിൽക്കാൻ
അതുപോലെതന്നെ ഈ രാജസ്ഥാന്റെ കാര്യം പറയുമ്പോൾ നമ്മക്ക് ഏറ്റവും വലിയൊരു ചെന്നൈക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറയണ നമ്മള് ജഡേജനെ മാറിയേന്റൊരു ഇതാണ്. നമുക്ക് സഞ്ജുവിനിദിൽക്ക് വന്നത് സഞ്ജുവിന്റെ പെർഫോമൻസ് ഇന്ത്യ കളിക്ക് ഇന്ത്യന്റാ മാച്ചിൽ പെർഫോമൻസ് ന്താച്ച നമ്മള് സഞ്ജുവിന് ചെന്നൈയില് എടുത്തു പക്ഷെ സഞ്ജു പറഞ്ഞാല് നമുക്ക് വാണ്ടത്രൊരു പെർഫോമൻസ് കാഴ്ച രണ്ട് സെഞ്ച്വറി നേടിയ ങ്കിലും നമുക്കൊരു കളി കാണുന്ന രീതിക്ക് നമുക്കൊരു സന്തോഷം അല്ലെങ്കിൽ എൻജോയ്മെന്റോ കാര്യങ്ങളും കിട്ടാത്തൊരു മാച്ചായിരുന്ന് ഇപ്പൊ ഈ പറഞ്ഞമാരിത്തന്നെ അയർലന്റെനെറ്റ്‌ള്ള കളിയൊക്കെ എ ഫസ്റ്റ് ബാൾന്നെ ഔട്ടാണ്ണ് പുള്ളിക്കാരനും അതുപോലെ തന്നെ അഭിഷേക് ശർമ്മ എ അയ്യരാണ് ക്യാപ്റ്റനൊക്കെ. ഏഹ്
ആഹ് അയില് സഞ്ജു സാംസൻ ഉണ്ടല്ലേ ഈ പറഞ്ഞ ഇതില് അയർലെന്റിനേറ്റില്ലേ കളി എന്നിട്ടാ ഈഒരു കോലംമ്ന്ന്ണ്ടങ്കിൽ സഞ്ജു സാംസൺന്റെ കാര്യം വളരെ മോശാണ്. കാരണം എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പൊ ഐ. പി. എല്ലില് ഒര് ചെന്നൈക്ക് വേണ്ടി ആള് ഒന്നോ രണ്ടോ കളി കളിച്ചു അത് ജയിച്ചു ബാക്കിയൊരൊറ്റ കളി അദ്ദേഹത്തിന് പുറത്തിരുത്തിയിട്ടും കൂടില്ല എന്നിട്ട് പോലും അദ്ദേഹം നമുക്ക് ചെന്നൈക്ക് വേണ്ടി ഇങ്ങനെ മോശപ്പെട്ട പ്രകടനമാണ് ഇപ്രാവിശ്യം അതിന് മുമ്പോര് ലോകകപ്പ് ഏതോരു ടി ട്വന്റിയോ ഏതോ നടന്നപ്പോ ആ അതിൽ അദ്ദേഹം നല്ല കളികളിച്ച് സെമിഫൈനലും നല്ല നന്നായിട്ട്
നല്ലോണം അത്യാവശ്യം മറ്റേ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് ആ ഒരു ബേസിലൊക്കെയാണ് ചെന്നൈയിലോട്ട് എടുത്തത് അതെ പക്ഷാ പുള്ളിക്ക് ആദ്യം പറഞ്ഞ മാതിരി അതിന്റെത്ര വേണ്ടത്ര പെർഫോമൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെ കണ്ടലെ ഇന്നലെ ഡെക്ക പുള്ളിക്കാര
ആ ഓക്കെ ഓക്കേ എന്തായാലും നമുക്ക് ഇത് ക പറയയാണെങ്കിൽ ഒരുപാട് പറയാനണ്ട ന്നാലും തീർച്ചയായിട്ടും നമുക്ക് ഇതിനെ കുറിച്ച് പിന്നീട് സം സാരിക്കട്ടോ ശരിന്നാ ശെരിന്നാ